കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്.
എന്തെടക്കായിരുന്നു?
ആഹ റെസ്റ്റ് എടുക്കുവായിരുന്നു ജോലി കഴിഞ്ഞ
അത ശെരി ന്താ സ്പെഷ്യല്? ഞാൻ ജോലി ആയതേ ഉള്ളൂ.
ആഹ് കഴിഞ്ഞില്ലേ
ആഹ് തീരാറായതേ ഉള്ളു.
ആഹ
ഒരു മരണം ഒണ്ടായിരുന്നു അപ്പുറത്തെ വീട്ടില് അവിടെ പോയി വന്നപ്പോത്തേക്ക് ഇച്ചിരി താമസിച്ചു പിന്നെ വീട്ടില് എളയ മോളുണ്ട് അമ്മ പിന്നെ അവളെ നോക്ക് ക്ക്ന്ന് ഡ്യൂട്ടി ആയതുകൊണ്ട് ചെയ്യാൻനൊത്തില്ല. ആഹ് പിന്നെ ഞാൻ വന്ന് കഴിഞ്ഞാല്ലം ചക്ത്
ആഹ് ആഹ് ആഹ് കുഞ്ഞാണ്
അവളെ ങ്പ്പം നടക്കാ ആഹ് കുഞ്ഞു വാവയു ഒരു വയസേ ഉള്ളൂ. നടക്കാൻ തുടങ്ങിയാര്ണം ഇപ്പോ രണ്ടു പേരും
ആഹ് ആഹ്
ഒരു സമയത്ത് അടങ്ങിയിരിക്കത്തില്ല. ഈ ഓട്ടം തന്നെ ഓട്ടാ ഒറങ്ങത്തും ഇല്ല പകല് അതാ ഇതിലൊക്കെ പ്രശ്നം പകലൊറക്കം കുറവാ. ഏഹ്
രാത്രിയിൽ ഒറങ്ങോ?
രാത്രിയിലും ഒറക്കം ഇപ്പൊ കൊറവാ. കൊർചൂടെക്കെ ചെറുതായിര്ന്നപ്പ ഒറങ്ങുവായിരുന്നു പത്ത് മാസം വരൊക്കെ നല്ല ഉറക്ക വായിരുന്നു പകല് ഒറ ന്തേ പ്രശ്നം പകൽ ഒറങ്യാലും പുള്ളിക്കാരി രാത്രി ഒറങ്ങുമായിരുന്നു. ഇപ്പൊ ഒറക്കവേയില്ല എന്തോ പറയാനാ മൂത്തൊരാളുണ്ട് സ്കൂളിൽ പോയേക്കുവാ
ആന്നേ എത്ത്ല്ലാ പഠിക്ക്ന്നേ?
പ്രീ കെ ജി ലാക്കി. ആഹ് മൂന്നര വയസേള്ളു
ആ ആ എനിക്കും ഒരു മോളുണ്ട് ആക്ക് മൂന്നര വയസ്സ്
ആഹ് ആണോ വിടുന്നുണ്ടോ സ്കൂൾല് പ്ലേ സ്കൂൾ ളെല്ലോ?
അങ്ങനവാടി പോുന്നുണ്ടാള്
ഓഹ് ഇവിടെന്നും പറയണ്ട എന്റെ കൊച്ചിനെ ഒന്ന് അങ്ങനവാടി കൊണ്ട് വിട്ടായിരുന്നു എഴുതിനിരുത്തി കഴിഞ്ഞ് അപ്പൊ അവിടെ നാലോസം പോയി നാലാമത്തോസം പോയിട്ട് വന്നിട്ട് ഇവനൻച്ചാ ഭയങ്കര പേടി പേടിപോലെ വന്ന് അപ്പൊ ചോയ്ച്ചപ്പം ആദ്യോന്നും മിണ്ടുന്നില്ലായിരുന്നു. പിന്നെ പിന്നെ ചോദിച്ച പ്പോ പറഞ്ഞു അവിടുത്തെ ടീച്ചറ് വഴക്ക് പറഞ്ഞു കൈ ഇങ്ങനെ പിടിച്ചിട്ട് തല്ലാൻ പിടിച്ചു ന്നൊക്കെ പറഞ്ഞു. ഞാൻ അവരോട് വിളിച്ചു പോദിച്ചപ്പോ അവര് പറഞ്ഞു അത് ഒന്നും ചെയ്ട്ടില്ല പക്ഷെ കുഞ്ഞിനെ എന്തോ ഭയങ്കര പേടി തട്ടിയാ കൂട് അവൻ ആരോടും മിണ്ട നല്ല ആക്റ്റീവ് ആയിരുന്നു ആള് ആരോടും മിൻണ്ടുന്നില്ല ഭയര പേടി പുറത്താരങ്കിലും ഒക്കെ വന്നാ ഓടി മുറിപ്പോയി കട്ടിനടിയിലൊക്കെ പോയി ഓടി ച്ചിരിക്കും ആ് മറ്റേ ഞാൻ ഹസ്ബൻറിന്റെ വീട് ഇവിടെ അടുത്ത തന്നെയാ അവിടെ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട് പുള്ളിയുടെ അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവായിരുന്നു രാവിലെയൊക്കെ അവര് വന്നാ പോലും പോവത്തില്ല അങ്ങനെ ഭയങ്കര പേര് ഒരു തരത്തി ആരോടും അടുക്കത്തില്ലായിരുന്നു ആ ഹസ്ബൻഡന്റെ നാട്ടിലല്ല ഗൾഫിലാ അ അവിടെന്ന് പുള്ളിയും വിളിച്ച് പറ വസ്ഥാനം പറയും മറ്റേ ഫോണിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഭയങ്കര സംസാരം ഒക്കെ ആയിരുന്നു പിന്നെ പിന്നെ മിണ്ടാതെ എല്ലരും കൊറ വിഷമിച്ച രണ്ട് മാസം വെളിയിലോ ഇറങ്ങാതിരുന്നു മുറികത്തു തന്ന ഞങ്ങളൊക്കെ പേടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡറ് നാട്ടില് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ ലാസ്റ്റ് വന്നരുന്നു അവരെന്തോ പറാ ആഹ നന്നായിട്ട് പേടിപ്പിച്ചു
അല്ലെങ്കി ഇങ്ങനെ ആവത്തില്ല
ആഹ പിന്നെ അതെ അതെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം പുള്ളി വന്ന ലീവിന് വന്ന സമയത്ത് ഇത് കൂട്ട് വളി ൊക്കെ കൊണ്ട് നടന്ന കൊണ്ട് നടന്ന കൊണ്ട് നടന്ന ഒരു ദിവസം അവന വീട്ടിൽരുന്ന എല്ലാ ദിവസം എവിടേലൊക്കെ ഇങ്ങനെ കൊ കൊപയി കൊണ്ടു പോയി കൊുപോയി ആ അങ്ങനവാിയുടെ വാതക്ക കൂടെന്ന കൊണ്ടുപോയി അപ്പൊ അവന് മനസ്സിലായിനിവിട പില്ല എന്നുള്ള ഇത് വന്ന കഴിഞ്ഞപ്പോഴാ അവന്റെ പേടി മാറിയത് അത്വരെ ഭയങ്കര പേടിയായിരുന്നു സ്കൂളില ആക്കിയപ്പോഴും എനിക്ക് ടെൻഷൻ ആായിരുന്നു പോക ഇല്ലോന്ന് പററത്തില്ല വേ ഉണ്ടായിരുന്നു നീ പേടി തട്ടിയൊണ്ട് നമ്മള് പിന്നെ ഇപ്പം വേറെൊന്നും പോകുന്നില്ലായിരുന്നു
ഉം
ഇവിടെ വിട്ട് പേടി വന്നിട്ടി ഇനി ഇവന എങ്ങോട്ടും പോകത്തില്ല അങ്ങനെ ആയി പോയി അതാ പറ്റി പോയി ഇപ്പൊ കൊഴപ്പില്ല ഇപ്പൊ ആൾ ആക്റ്റീവയി ഇപ്പ സ്കൂളിൽ പോവാൻ ഇഷ്ട എനിക്ക് ഭയങ്കര ടെൻഷന ആയിരുന്നു പോവോ പോവോന്ന് പക്ഷെ ആള് വത്തെ ടീച്ചർ ആയാലും നല്ല കെയറ ആണെ അത് കാരണം ഇപ്പം പോകുന്നുണ്ട് ടീച്ചറിനെ കാണണംന്ന പറഞ്ഞ് പോവു ഭയങ്കര ഇഷ്ട ടീച്ചറിന വറെ ക്ലാസ് ടീച്ചർ നല്ലന്ന
എങ്ങനെ ആള് പഠിക്കുന്നൊക്കെണ്ട് ആഹ കൊഴപ്പില്ല വിദ്യൊക്കെ പോകൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്റെ അടുത്തൊും മാറി നിന്നിട്ടില്ലായിരുന്നു ആദ്യം തൊട്ടേ കുഞ് ഞാൻ അയാളുടെ കൂടെ തന്നെ ആരുന്നു അപ്പൊ ആക്ക് കൊണ്ട വിട്ട് കുറച്ച ദിവസംക്കെ ഒരു ഒന്ന് രണ്ട് മാസം ച്ചിരി കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ കുഴപ്പില്ല ഇപ്പ ആള് ഫ്രണ്ട്സ്ക്കെ ഒക്കെ ഉണ്ടല്ലോ അവിടെ അന്നേരം ഹാപ്പിയ ആണ്
ഇടെ ഇപ്പ കൂട്ടുകാരൊക്കെ ഉണ്ട് കള പിക്കാനൊക്കെ എല്ലാം ഉള്ളത കൊൊണ്ടൊക്കെ ആള് പോകുന്നുണ്ട് രാവിലെ വഴക്കൊന്നുമല്ല പ്രശ്നൊന്നുമില്ല എല്ലാം തന്നെ എണീട്ടൊക്കെ ചെയ്യൊക്കെ ചെയ്തു
ആഹല്ലെ
അല്ലെ കൊറെേ നാള് നമ്മൾ അവന്റെ ആ ഒരു കാര്യം കൊണ്ട് ഒരുപാട് വിഷമിച്ചി ആ മുതാണ് അവിടെ ഒരാളെ ഒള്ളോ
ആഹ ഒരാളേ ഉള്ളു
ഉ മഴയുണ്ട അവിടക്കെ
ഇല്ല ഇന്ന് വെയിലാണ് നല്ല വെയിലുണ്ട്
ആ ഇവിടെ ഇന്ന ഇച്ചിരി തെളിഞ്ഞു ടക്കുവ പക്ഷെ രാവിലെ ഈ മരണം വന്നാരണം ജോലി ഒന്ന നട ന്നില്ല തുണി എന്തക്കാ ഇവിടെ കൊണ്ട നമുക്ക് വായില്ല ഇപ്പൊ കൊണ്ടോട്ട ഇല്ലതെ ഉ
എന്ത് പറ്റിയത ആള് മരിച്ച പ്രായമുള്ള
വലിയ പ്രായംമായി മരിച്ചതാണ് ഉ പ്രായമുണ്ട് തൊണ്ണൂറ്റ ര വയസ്സാണ് ചിടപ്പരുന്നു
ആഹ ആഹ ആഹ
അങ്ങനൊക്കെ ഉള്ളപ്പോ ഒത്തിരി കിടക്കാതങ് പോകുന്നന്ന ഒരുപാടായി കിടക്കന്ന പുറവും എല്ലാം പൊട്ട കാല് പൊട്ടി ആകെ ഭയങ്കര ഇതായിരുന്നു തീരെ ആളങ്ങു പോയി നമുക്ക് ഒത്തിരി പ്രായമുണ്ട് ലോ ഉം എല്ലാരും വെളിയിലൊക്കെയാ അവര് നാല് പെൺമക്കളങ്ങ ഉണ്ടാ എല്ലാരും പല സ്ഥലത്താ പിന്നെ അമ്മമ്മേ നോക്കാനായിട്ട്രാണി ഓണേഴ്സിനെ വിളിച്ചായിരുന്നു കഴിഞ്ഞ അവിടെക്കെ നിങ്ങെയൊക്കെ വന്നല് വന്നോള്ള
ആഹ
എവിടെ ഞ ആ
ഹലോ
ഹ ആ ക്ലിയർ ആവുന്ന ക്ലിയർ ആവുന്നില്ലിടക്ക്
ആണോ അല്ല ഇവിടെ എന്റെ ഹസ്ബൻഡ ഒക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ അമ്മൂമ്മയായിരുന്നു ഇവിടെ കൂട്ട് കിടക്കാൻ വരുായിരുന്നു ഇവിടെ പുള്ളിയുടെ അമ്മയ്ക്കൊക്കെ അ അമ്മയും ഇവര് എന്റെ ഹസ്ബന്് പ ചേട്ടനുണ്ട് അവര് രണ്ടാ അമ്മക്കളു ആ അയ്യ അമ്മൂമ്മ ആയിരുന്നു അന്നേരം ഇവിടെ ഉണ്ടായിരുന്നേ അത് കാരണം ഞാൻ വന്നിടം തൊട്ടും അമ്മയായിട്ട് ഭയങ്കര കൂട്ടായിരുന്നു
ആഹ ആഹ ഉഹ
പിന്നെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാ വീടിന്റെ പിന്നെ പോവാതിരിക്കാനും പറ്റത്തില്ലല്ലോ
സത്യത്തി ആഹ
ഉം നമ്മളൊരു കോമ്പൗണ്ട് അതുപോലെയാ മതിൽപ്പം ഈ അടുത്തോരടക്കാ മതില കട്ടിയ അത്വര ഒരു മിറ്റം പോലെയ ആയിരുന്നു
അതെ ആഹ
ഇങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാനൊക്കെ ആ പിന്നെ മീൻ കിട്ടിയോ ഇന്ന് എന്നാ വെച്ചു കൂട്ടാനൊക്കെ മീന ഉണ്ടായിരുന്നോ ആഹ പറയുന്ന കേൾക്കുന്നുണ്ടോ
ആഹ ഇപ്പോഴാ ക്ലിയർ ആയന്ന് ആഹ കേക്കുന്നുണ്ട് ഇപ്പൊ പറഞ്ഞു
ആഹ് ആഹ് ആഹ മീൻ മേടിച്ചുന്ന് ചോദിച്ചവാ
ആഹാ ഇവിടെ മീൻ കിട്ടും
ആഹ് ആഹ് ഓ ഇവിടെ മറ്റേ ചൂടയില്ലേ ചെറിയ റും അത്
ആഹ് ആഹ് ആഹ്
അതാ കിട്യത് ഇന്ന് മീനൊന്നുവില്ല എങ്ങും മറ്റേ ഇവിടെ അട് ത്തോരു മാർക്കറ്റൊണ്ട് അവിടെ പോയി മേടിക്കുവാര്ന്ന് മോക്കും മീനൊക്കെ കൊടുക്കും മീനും തൈരും ചോറും എല്ലാം ഇഷ് ചായരിവാപുള്ളിക്കാരീടെ ഫേവറേറ്റ് മധുരോ ന്നും വേണ്ട എപ്പഴും എരിവ് വേണം ചോറ് കൊടുത്താലും തൈരിനെക്കാളും ഇഷ്ടം മോര് കാച്ചി കൊടുക്കുന്നതാ അതാവുമ്പോ ഇച്ചിരി എരിവ് കാ ണുല്ലോ അങ്ങനെക്കെ ഇഷ്ടം ഉം മോളെങ്ങന ആഹാരോക്കെ കയിക്കുവോ
കഴിക്കാൻ വല്യ മടിയാ എറ്റൊലാസ്റ്റ് കഴിക്ക്ന്നത് ആഹ് അനങ്ങ് ആഹ് ഇവിടെ വെച്ച് ഭയങ്കര പാടാ കഴിക്കാനെക്കെ എരിവെക്കെ ബുദ്ധി മുട്ട കഴിക്കുന്നത് ഇപ്പോ അംഗനവാടി ചെന്നാ അവിടെ ചെലദോവസൊക്കെ ടീച്ചർ പറയുന്നത് കേക്കാം കഴിക്കാൻ വല്യ പാടാ അവര് പിന്നെ വാരി ക്ക് കൊടുക്കും ചെല ദേവസം പുള്ളികാരി ഫസ്‌റ്റ്ടിച്ചെന്നും പറഞ്ഞ് ചെല്ലും ഇപ്പ പറയും ഉം
ഓ ഇവിടെ മോനുവതെ ആഹാരം കഴിക്കുന്ന കാര്യം ബൈ ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പം സ്കൂളിൽ കഴിക്കുന്നുണ്ടന്ന് പറയുന്നു അറി ത്തില്ല എന്നാലും വന്ന് കഴിയുമ്പോ ഒരു ഗുസ്തിയ ആഹാരം കഴിക്കാൻ ആണ് ഭയങ്കരോരുതാ അവനും ഈ നോൺ വെജിനോടാ കൂടുതലും താല്പര്യം എന്നും ന്നും ഇപ്പൊ കാണത്തില്ലല്ലോ അപ്പൊ ഒന്നും മ ട്യ കഴിക്കാൻ
എല്ലാം കൊടുക്കണ്ടാ മൊത്തം
അതാ അപ്പം പുള്ളിക്ക് കൊ കൊച്ചിലെ പച്ചക്കറിയെക്കെ കയിക്രുരുന്ന്. കുഞ്ഞിലെ കഴിക്കുവായിരുന്നു പച്ചക്കറിയെക്കെ
അ ആഹ് അ
മോളാണെ ഇവിടെ കെടന്ന് ഓട്ടവാ എൻ്റെ അമ്മയുണ്ട് കൂടെ അവിടെ പുറകേ നടന്നോളും അതുകൊണ്ട് കൊഴപ്പം ഇല്ല ആ അമ്മ വന്നതാ ഹസ്ബൻഡിന് റെഗില ജോലി അപ്പം അമ്പത്താറ് ദിവസം കൂടുമ്പോ വരും അത് കാരണം അമ്മ- ഇത്രയും ദിവസം ഇവിടെ നിക്കും പിന്നെ പുള്ളി വന്ന് കഴിയുമ്പോ അങ്ങ് പോവും
ആണോ അപ്പൊ ഇവിടത്തെ അമ്മയോ ചേട്ടന്റെ-
ആ ചേട്ടന്റെ അമ്മയും പപ്പയും ഒക്കെ ഇവിടെ അടുത്ത് തന്നെ വേറൊരു വീട്ടില
ആഹ് ആഹ് ആഹ്
അത്ര ഉള്ളു ആ- അങ്ങോട്ടു ഇങ്ങോട്ടുക്കെ എപ്പോഴും പോകും വരുവെക്കെ ചെയ്യും പിള്ളാരും ചെലപ്പോ അവിടെ രാവിലെ പോയാ വൈകിട്ടാ വരുന്നേ
ആ ഹ് ആഹ്
അങ്ങനെ കൊഴപ്പമെന്നുമില്ല ചെലപ്പോ എനിക്ക് - എനിക്ക് അത് കാരണം ആ സമയത്തൊക്കെ ജോലിയൊക്കെ ഓതുങ്ങുവെ ഇന്ന് കൊണ്ട് പോയില്ല പപ്പക്കും അമ്മക്കൊക്കെ വയ്യാതിരിക്കുന്നു അത് കാരണം കുഞ്ഞിനെ കൊണ്ടുപോയില്ല അതാ
ആ ഉം
എന്നാ ശെരിയടാ ഞാൻ ഇടക്ക് വിളിക്കാം ഉം ശരി ആ ശരി ശരി